ഏ
ഏ എന്തൊക്കെയ സുഖല്ലേ? കേൾക്കുന്നുണ്ടാ?
ആഹ് സുഖം തന്നെ. കേൾക്കുന്നുണ്ടല്ലോ.
ആ ഭക്ഷണം എല്ലോം കഴിച്ചാ
ആഹ് ഭക്ഷണം എല്ലാം കഴിച്ച്.
ഇന്നെന്താ ഭക്ഷണം?
ഭക്ഷണം മന്തിയ കഴിച്ചെ.
ഓ കടേന്ന് വാങ്ങിയതേരിക്കുല്ലേ
അല്ല കടേന്ന് വാങ്ങിയോന്നും അല്ല. നമ്മള് വീട്ട്ന്ന് ഇണ്ടാക്ക്ന്നയ.
അത് വീട്ടില്ണ്ടാക്കാനൊക്കെ പറ്റൂ
ആഹ് നിങ്ങള് ഇണ്ടാക്കലില്ല
ഇല്ല ഞങ്ങള് കടേന്നു കഴിക്കുന്നതേ ഉള്ളൂ അതെങ്ങനെയാ വീട്ടിൽന്ന് ഇണ്ടാക്കാ
വീട്ടിന്തു ണ്ടാക്കാന എന്താ എളുപ്പല്ലേ ആ യിന്റെ
ചേരുവ പറഞ്ഞു തരുവാ
ആ അയിന് മസാല എല്ലാം റെഡിമെയഡ് വാങ്ങാൻ കിട്ടുവല്ലോ എന്നിട്ട് പിന്നെ ബസ്മതി റൈസില്ലേ
ആ
ബസ്മതി റൈസ് വാങ്വാ എന്നിട്ട് അത് ഒരു അരമണിക്കൂർ വെള്ളത്തില് കുതിർത്തി വെക്കാ പിന്നെ ചിക്കന് ഒരു വല്യ വല്യ പീസാക്കിട്ട് വാങ്ങീട്ട് അത് മസാല അയിന് കൊറച്ച് ഇ ഇത് കടയിൽന്ന് വാങ്ങാൻ കിട്ടും മസാല അത് എല്ലാം കൂടി മിക്സ് ചെയ്ത് കുറച്ച് കൊറച്ചു നേരം വെക്ക തണുക്കൻ വെക്ക എന്നിട്ട് അതെല്ലാം ഫ്രിഡ്ജില് വെച്ചിട്ട് ആ വയ്യ ആ എടുത്തിട്ട് വേവിക്ക ആവിക്ക് വേവിച്ചിട്ട് ആ ആ ച അത് ഇറച്ചി വേറെ മാറ്റി വെക്ക അയ ഇറച്ചിന്റെ വെന്ത വെള്ളം ഉണ്ടാവി ല്ലേ ആ വെള്ളത്തിൽ അരിയിട്ടിട്ട് ആ ആവശ്യത്തിനുള്ള വെള്ളം എല്ലാം വക്കാം എന്നിട്ട് അതിന്റെ തീ അരിയും കൂടി തട്ടിട്ട് ആ വെന്ത് കഴിഞ്ഞാൽ എല്ലാം കൂടി മിക്സ് ചെയ്യാം മനസിലാവുന്നുണ്ടാ
ആ ഉണ്ട്ണ്ട്
ആ അന്താങ്ങലിതുവരെ ആക്കി വോ ക്കിട്ടില്ല
ഇല്ല വീട്ടില ആക്കുന്നുള്ള കാര്യം തന്നെ ഇപ്പ അറിയുന്നു നമ്മള് പുറത്തന്ന് വാങ്ങ എങ്ങാ ചെയ്യാറ് കടൽന്ന് പിന്നെ നിങ്ങളട നാട്ടിൽന്ന് ഉം കടെന്ന് പൊടിയൊക്കെ വാങ്ങാൻ കിട്ടൂ
ആ കടെ ല് എല്ലാ മസാലയും ഒന്നിച്ചുള്ള പൊടിയെല്ലാം ഉണ്ടാവും
അതെല്ലേ ഞാനിപ്പ അതാ അറിയുന്നേ
എനി ആക്കിയോ യ് ക്കോ
ആഹ എനക്കി ഷ്ടപ്പെട്ട ഭക്ഷണങ്ങളിൽ ഒന്നതാണ് മന്തി
എന്നിട്ട് മന്തി തിന്നാൻ തോന്നുമ്പോ എല്ലാം കടല് പോകയചെയ്യാ
അതെ കടെന്നാ വാങ്ങാറ്
അത ആക്കാൻമ്പില്ല വിഷമൊന്നുമല്ല ഞാൻ പറഞ്ഞ പോലെ ആക്കിയാ മതി. ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടില്ലേ ഒന്നും കൂടി പറഞ്ഞ തരണൊ
ആ
ആ കടെല് പോയിട്ട് ബസ്മതി അരി വാങ്ങാൻ കിട്ടും അത് വങ്ങ നിറ്റ് ഒരു കിലോ അരിയാന്നെങ്കില് അത് വേവിക്കുന്നതിന് മുമ്പ് ആദ്യം ഒരു അരമണിക്കൂർ പൊതിർത്തി വെക്കണം അത് കഴി കുറ്റ വേവിക്കുമ്പോ പിന്നെ ഒരു കപ്പരിക്ക് ഏ ഒന്നര ക്ലാസ്സ് ആ ഇത് വെള്ളം ചേർത്തിട്ട് വേവിക്കാം പിന്നെ കോയി ഇറച്ചി വലിയ വലിയ പീസ് ആക്കിട്ടാണോ മേടിക്കാ ആ എനിക്ക് ആ അയിന്റെത്ത് നമ്മള് ഇങ്ങനെ കടയിൽന്ന് വാങ്ങിക്കൊണ്ട വരുന്ന പൊടിയെല്ലാം കൂടി അതിന്റെത്ത് വെച്ച് ആ എല്ലാം പരക്കി തണുക്കാൻ വെച്ചിട്ട് ആവിയില് വേവിക്ക എന്നിട്ട് ആ വേവിച്ച ഇറച്ചിയു ഇതെല്ലാം കൂടി ഒന്നിച്ച് മിക്സ്യ്തിട്ട് പിന്നെ കൽക്കരി ഇല്ലേ അറിയാവോ
ആഹ് അറിയാ
കൽക്കരി വാങ്ങിക്കൊണ്ടണ്ടിട്ട് അതൊരു പാത്രത്തില് ആ ചൂടാക്കി ഇട്ടയില് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ ചോറിന്റെ നടുക്ക് വെച്ചൊടുക്ക അന്നേരം ഒരു മണം വരും അ അതാണ് മന്തിന്റെ സ്പെഷ്യല്
ആ ഈ കൽക്കരി ഒക്കെ വാങ്ങാൻ കിട്ടോ
കൽക്കരി വാങ്ങാൻ കിട്ടും അതും കടയിലുണ്ട്
വേറെ എന്തെങ്കിലോ നിങ്ങളെ നാട്ടില് ഭക്ഷണത്തിന്റെ
നിങ്ങളെന്താ ഉച്ചക്ക് കഴിച്ചേ
നമ്മള് ഫ്രൈഡ്റൈസ്
അത് വീട്ടിലുണ്ടാക്കെയ്യാ
ആ നമ്മള് ഫ്രൈഡ്റൈസ് നൂഡിൽസ് അങ്ങനത്തെൊക്കെ വീട്ടിലിണ്ടാക്കും
അതിന്റെ ഇണ്ടാക്കുന്ന രീതി അൻക്ക് പറഞ്ഞേരുവോ
നൂഡിൽസ് ആക്കാന് പച്ചക്കറികൾ നമ്മെ വീട്ടില് ലഭ്യാവുന്ന പച്ചക്കറികൾ പച്ചക്കറികളൊക്കെ നീളത്തില് മുറിച്ചിട്ട്
പറഞ്ഞോ കേക്കുന്നുണ്ട്
അത് നീളത്തില് മുറിച്ച് ക്യാരറ്റ് കാബേജ് ഉള്ളി തക്കാളി ഇങ്ങനത്തെ സാനങ്ങളൊക്കെ നീളത്തില് മുറിച്ചിട്ട് വ വഴറ്റിയെടുക്ക ന്നിട്ട് അതിലേക്ക് ഉപ്പ് ഗരം മസാല മുളക് പൊടി കൊറച്ച് ബിരിയാണി മസാല അതൊക്കെ ഇട്ടിട്ട് ഈ നൂഡിൽസ് പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റോളം വെള്ളത്തില് വേവിച്ചെടുത്തിട്ട് ഇതും കൂടി മിക്സ് ആക്കാം. പിന്നെ ചിക്കന്റെതാ നമ്മൾ ആക്കുന്ന ന്നുണ്ടെങ്കില് അത് പൊരിച്ചെടുത്തിട്ട് റ്റ അത് നുള്ളിടാ മുട്ടയാണെങ്കില് മുട്ട വറത്തെടുത്തിട്ട് അത്ടാ
ഓഹ് അപ്പൊ അയിന് വേറത്തന്നെ പൊടി വാങ്ങാന് അങ്ങനെൊന്നുംല്ലാ
ഇല്ലല്ല നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളെന്നെ വെച്ചിട്ട്
ഓ പിന്നെ മഴയുണ്ടാ
മഴ രാവിലെ എല്ലാം നല്ലോണം ഇണ്ടേനു ഇപ്പൊ കാണന്നില്ല
ആ ഇവിടെ നല്ല മഴക്കാറുണ്ട്
ആ
കൊതുക് ഇണ്ടാ നിങ്ങക്ക്
അതേ ഇള്ളൂ മഴക്കാലയ്ക്കെന്നെ കൊതുകളന്നെല്ലേ കൂടുതലും
ആഹ് ഇന്ന് ഞായറാഴ്ചയോണ്ട് ലീവ ആ അതുകൊണ്ട് എല്ലാരും വീട്ടിലുണ്ടാവും അല്ലേ
അതെ
ആഹ് അ അതുകൊണ്ടന്ന് നമ്മളിന്ന് മന്തിയെല്ലാം ഉണ്ടാക്കീന് എല്ലാരും ഇണ്ടാവുമ്പോ എമ് നല്ല ഫുഡല്ലാം ഉണ്ടാക്കിട്ട് ഒന്നിച്ചിരുന്ന് കഴിക്കല് രസല്ലേ മഴക്കാലത്ത്
അതെ
ഉം വേറെന്തല്ലാന്ന് ചായന്റെ സമയായില്ലേ
ആ അതെ ആയി
ഇനി ചായക്കെന്തെങ്ങള് ഇണ്ടാക്കാ
ചായക്ക് എന്തെങ്കും പൊറത്ത്ന്ന് വാങ്ങാ ചെയ്യാറ് സാധാരണ. നിങ്ങള് കണ്ടിട്ടാക്കാ ചെയ്യല്
വീട്ടില് എന്തെങ്കിലും ഉണ്ടാക്കിയാപ്പോരെ ഉള്ളിവടയല്ലോം
നമ്മളെല്ലാരൂ സാധാ ദിവസങ്ങളിലല്ലോ വീട്ടിലെത്താൻ എല്ലാരും ലേറ്റ് ആവും
ഇങ്ങനെ എല്ലാരും വീട്ടിലുണ്ടാവുന്ന ഇസം എല്ലാർക്കും കൂടെ എന്തെങ്ങും ഇണ്ടാക്കിയാപ്പോരെ
അപ്പൊ പിന്നെ സദാ വാങ്ങുന്ന പോലെ ഞായറാഴ്ച എന്തെങ്ങും പൊറത്തുന്ന് വാങ്ങാ ചെയ്യാറ്
ആഹ അപ്പൊ ഇന്ന് എന്തെങ്കിലും വീട്ടി ട്രൈ ചെയ്തോക്ക്
നിങ്ങളെ നാട്ടില് എന്തെങ്കിലും വെറൈറ്റി
ഇറച്ചിപ്പത്തിരിയാക്കിക്കോ
അതെങ്ങനെയാ
അത് വേഗ ആവൂലേ മൈദപ്പൊടി വെള്ളം ഒഴിച്ച് ഉപ്പു ഇട്ട് കൊഴച്ചിട്ട് അത് പരത്തിയെടുക്കാം വട്ടത്തില് എന്നിട്ട് അതിനെ രണ്ടാക്കി മുറിച്ച് പി അങ്ങനെ വച്ചിട്ട് ഉള്ളി മുറിച്ച് പീന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില അത് വല്ല ഇട്ട് കോഴി എറച്ചിഅതിലിട്ടിട്ട് മ്മ് ഒരു പാത്രത്തി തില് വേവാൻ വെക്കാ അതിന്റെ തുപ്പെല്ലാം ഇട്ട് കുറച്ച് മഞ്ഞപ്പൊടിയെല്ലാ ഇ ഇട്ടിട്ട് ഉറ്റ് അത് വെന്ത്യ്ഞ്ഞ് ചിക് അയേ കോയെർച്ചി ആ ചെർതായിട്ട് ഏ നുള്ളിയിട അങ്ങനെ നല്ലൊരു മസാലയാവും ആ മസാല ഈ മൈദ പരത്തി വെച്ചില്ലേ അയിന്റത്ത് വെച്ചാെട്ത്തിട്ട് ആ ഒര് അങ്ങോട്ടു ഇങ്ങോട്ടു ആക്കിട്ട് മടക്കാ കിത് എണ്ണേല്ട്ട് പൊരിച്ചെട്ത്താല് നല്ലൊരു സ്നാക്സ് കടിയായില്ലേ
അതേല്ലേ നിങ്ങളെ നാട്ടിലിപ്പ ചക്കയെല്ലാം ഉണ്ടാ
ചക്ക ഏകദേശം കഴിന് ഇണ്ടേനു
പഴ്ത്ത ചക്ക വെച്ചിട്ട് നമ്മള് കടിയ വൈകുന്നേരം ചായയൊക്കെ ആക്കല്ണ്ടായ്ര്ന്നേ അൽവ പോലെ
അതെങ്ങനെയാ
ചക്കാ ഏ വേവിച്ചെട്ത്തിട്ട് അത് മിക്സിയിലിട്ട് അരച്ചെട്ക്ക അതിലേക്ക് തേങ്ങാപ്പാല് ശർക്കര പാനിയൊക്കെ ഒഴിച്ചിട്ട് അത് എളക്കിക്കൊണ്ടേരിക്ക അടുപ്പത്ത് വെച്ചിട്ട് അത് കുറുകി വരുന്നേനൻസരിച്ചിട്ട് നമുക്ക് അലുവ പോലെ കട്ടി ആയി കിട്ടു
ആ എന്നിട്ട് അത് അങ്ങൻന്നെ ചൂടോടെ കഴിക്കലാ
എല്ലാ അതേ ത ഫ്രിഡ്ജില് വെച്ച് തണ്പ്പിച്ചെട്ത്തിട്ട് തണുപ്പാറിയേന് ശേഷം മുറിച്ചിട്ട് അലുവ പോലെ കയ്ക്കും
ആ ആ ചക്കന്റെ ടേ ഇത് രുചിയിലെല്ലാം എന്ത്ണ്ടാക്കിയാലും നല്ല ഇണ്ടാവും
ആ ചക്ക വെച്ചിട്ട് കൊറേ സാനങ്ങള്ണ്ടാക്കാൻ പറ്റും
നിങ്ങള് വൈകുന്നേരം ചായെന്ന്യാ കുടിക്ക
ആ അതെല്ലോ നിങ്ങെന്താ കഴിക്കേണേത്
ആ നമ്മളെല്ല ചായെന്നെയാന്ന് പിന്നെ അധികവും ബിസ്ക്കറ്റ് എല്ലാം കുട്ടികളാന്ന് ഏ ചെറിയ ചെറിയ കുട്ടികളായോണ്ട് അധികവും ബിസ് ക്കെറ്റാണ്ടവാ
നമ്മളെടക്ക് അങ്ങൻന്നെ കുഞ്ഞ് മഴ പിള്ളേർല്ലല്ലോണ്ട്
ആ
അടിയിണ്ടായ ആലോര്ക്ക് ബിസ്കറ്റ് വേണാേ
ആ ആ രാത്രിയത്തെ ഫുഡെല്ലാം എങ്ങനെയാ രാത്രി ആയാലേ ആക്കൂ അതോ
രാത്രിത്തെ ഫുഡ് എട്ട് മണി ഒമ്പത് മണിയൊക്കെ ആവും ണ്ടാക്കാനെന്നെ
ആ അയ്നെന്താ ഇണ്ടാക്കാ
അത് പത്തിലാ ദോശ അങ്ങനെന്തങ്ങു
ഓഹോ ഉച്ചക്കെത്ത ഒന്നും ണ്ടാവൂല ബാക്കി വര്ന്നൊന്നും
അങ്ങനെ ബാക്കി വരുത്തണ്ടെങ്കിൽ ഉച്ചക്കെത്ത് തന്നെയാ കഴിക്കാറ്
ആ
ഇന്ന് ചോറ് വെച്ചിട്ടില്ല അതുകൊണ്ട് രാത്രി വേറെ എന്തെങ്കുംണ്ടാക്കും
ആ നമ്മക്കിന്നെ ഇന്ന് മന്തിയാക്കൊണ്ട് അത് ന്നെയ്ണ്ട്
ആ ആ
വേറെ
നിങ്ങള് പൊർത്ത്ന്ന് ഫുഡാെന്നും വാങ്ങൽല്ല
പൊർത്ത്ന്ന് കയ്ക്കും പക്ഷെ പൊർത്ത്ന്ന് കയ്ക്കല് കൊറവാ
ഔ
വീട്ട്ല്ണ്ടാക്കിട്ട് കയ്ക്ക്ന്നല്ലേ ഹേ ഏറ്റവും നല്ലത്
നമ്മളധികം പൊർത്ത്ന്നന്നാ ഭക്ഷണം വാങ്ങല്
പൊർത്തെ ഫുഡ് കയ്ച്ചാല് അസുഖങ്ങള് വരാൻ ആ ഇടയാക്കൂ
ആ മഴക്കാല ആയോണ്ട് പനി തണുപ്പ് അസുഖങ്ങൾന്നെല്ലടക്കോ
ആ അറിഞ്ഞു വെച്ചിട്ട് പിന്നെ ആ പൊ റത്തന്ന് നല്ല ഫുഡ് കഴക്കണ
വീട്ടിലെല്ലാരും വൈകുന്നേരം എത്തുമ്പോ ഒരു സമയവും അതാ പിന്നെ പുറത്തുന്ന് വാങ്ങുന്ന
ആ ഇവിടെ നല്ല മഴയായിരുന്നുന്ന്
അതല്ലെ ഇവിടെ രാവിലെ എല്ലാം നല്ല മഴയനു ഇപ്പൊ കൊറഞ്ഞേ കൊറച്ച്
ആ ഇനി ഇനി എല്ലാർക്കും പഠിക്കാനല്ലള്ള സമയായില്ലേ
ആ വിദ്യാലയല്ലോ തുറന്ന്
ഉം
കുട്ടികൾ ക്കു കുട്ടികളതായ തിരക്ക് ഉടങ്ങി എഴുത്തും വായനയും
ഉം വേറെന്താ
വേറെ എന്തൊക്കെ ഇങ്ങല്ല വിശേഷോ
ചായ കുടിക്കാനുള്ള സമയായി അതുകൊണ്ട് ഇനിയിപ്പോ അത് ഉണ്ടാക്കാനുള്ള പരുപാടി ഇന്നിപ്പോ ഉള്ളി വടയാ ആക്കന്ന്
ആ
നിങ്ങള് ഉള്ളിവട ഉണ്ടാക്കലു ണ്ടാ
ഇല്ലി ല്ല നമ്മള് പരിപ്പു ട യൊക്കെ ഇണ്ടാക്കലുണ്ട്
ഓ ഉള്ളി വടാക്കനു എളുപ്പല്ലേ